ഹലോ നല്ല വർത്താനം അന്റെ വാർത്തനെത്ത
നല്ലത് പിന്നെ ചായ കുടിച്ചോ
ചായ കുടിച്ചു ഇജ് കുടിച്ചോ
ആഹ് ഞാൻ കുടിച്ച് ന്താ ചായക്ക് എന്താ ഇണ്ടായിനെ
ചായക്ക് ഇന്നലത്തെ ബിരിയാണ്ടായിനി ഇന്നലെ അനിയത്തിന്റെ എൻഗേജ്മെന്റെനി
ഏഹ് ഏഹ് ഇങ്ങക്ക് എത്ര അനിയത്തിയളാ
ഇനിക്ക് അനക്കോ
ആഹ് എനിക്ക് ഒര് രണ്ട് ഏട്ടത്തോളും ഒരനിയത്തിയും രണ്ടാങ്ങളാരും ങ്ങക്ക് മക്കളില്ലേ
ആഹ് മക്കളുണ്ട് രണ്ടെണ്ണം
ഏഹ് സ്കൂള് പോയതാ
വെല്ലൊന് സ്കൂളാക്കിന് മറ്റേ ചെറുതാണ് രണ്ടര വയസ്സായിട്ടുള്ളൂ
ഏഹ്
ഇങ്ങക്കൊ
നിക്കും രണ്ടാളാ ഒരാള് സ്കൂളില് പോയിന് പിന്നെ ഒരാള് ചെറുതാണ് പിന്നെ നിങ്ങെള് നല്ലോം കുക്ക് ചെയ്യോ
കുക്കെയ്യോന്നോ ഏഹ്
ആഹ് എന്തൊക്കെ കുക്കെയും
ഒക്കെ കുക്കെയ്യും എല്ലതും ചെയ്യും
ആഹ് എന്താ എന്തോ റെസിപ്പി എന്തോ അറിയോ
റെസിപ്പി എന്തിൻ്റെ റെസിപ്പിയാ അൻക്കു വാണ്ടിയേ
സ്പെഷ്യലായിട്ട്ള്ളെ എന്തോ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാലോ
സ്പെഷ്യലായിട്ട്ള്ള എന്ത് റെസിപ്പിയാപ്പൊ
എന്തോ ഫുഡിങ്ങോ കാര്യോ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ഇഷ് ട്ടള്ള ആളാണ് അപ്പൊങ്ങനെ കുക്കിങ്ങിനൊക്കെ താല്പര്യള്ള ആളാണ്
ൻക്ക് അത്ര വശല്ല കുക്കിങ്ങിന്
ഓഹ്
കുട്ടി കുട്ടി എത്രലാ പട്ച്ച്ണെ
ഓള് എൽ കെ ജിയാ എൽ കെ ജി പ്പ യി കൊല്ലായി ഓന് ഒന്നര വയസ്സ്
പിന്നെ ചോറൊക്കെ ആയോ ഉച്ചക്ക്ള്ളേ ഹലോ കേൾക്കണിലല്ലോ ഒന്നും